കേൾക്കാവോ?
ആഹ് കേക്കാം അവിടി കേക്കാവോ?
ആഹ് ആഹ് കേൾക്കാ ആദ്യം കേൾക്കുന്നില്ലായിര്ന്ന്.
ആഹ നെറ്റ് വർക്കിഷ്യൂ ഉണ്ട് വിടെ കേക്കാ പറ്റ് ന്നില്ല ഒരാൾക്ക് ആഹ് അതെ.
എടക്ക് മാത്രൊള്ളൂ എപ്പഴുല്ല ഇപ്പൊ കേക്കാ നല്ലായിട്ട്.
അത് ഞാനിപ്പൊ കൊറച്ച് റെയ്ഞ്ച് ഇണ്ണട്ത്ത് ഇര്ന്നെതാ
ആഹ എന്ത് ചെയ്യുവായിരുന്നു? പണി കഴിഞ്ഞില്ല കഴിഞ്ഞുകൊണ്ടിരിക്ന്ന്
ആഹാ ആണ്ല്ലേ ഹൗസ് വൈഫാണോ?
ആഹ അതെ അതെ.
കുട്ട്യാള്ണ്ടൊ?
ആഹാ രണ്ട് കുട്ടികളുണ്ട് അവിടേയൊ?
എഹ് ഹൗസ് വൈഫാണ് കുട്ടികളായിട്ടില്ല പ്രഗ്നന്റാണ് ഇപ്പൊ സിക്സ്ത് മൻത്.
അതേലെ സിക്സ്ത്ത് മൻത്. വെയിറ്റെയ്തിരിക്കുവായിരിക്കുവെല്ലെ ആണോ? കല്യാണം കഴിഞ്ഞിട്ട് കൊറെ വർഷായോ?
ഇല്ല രണ്ട് വർഷം അവിടെയോ?
ആഹ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട്പ്പ ആറ് വർഷാ ആക്ന്ന്
ആണ്ലെ കുട്ട്യാള് സ്കൂളി പോണ് ണ്ടോ ആഹ
സ്കൂളിൽ പോകുന്നുണ്ട്. ഒരാള് അംഗനവാടി പോകുന്നുണ്ട് ഇന്ന് പക്ഷേ ഒരാളെ പോയിട്ടൊള്ളു.
ആണല്ലേ ചെറിയ കുട്ടികളാണല്ലേ
ആഹ് ചെറിയ കുട്ടിയളാ.
ആ ഹസ്ബന്റ് നാട്ടിലാണോ?
ആ നാട്ടിൽ തന്നെ ഉണ്ട് ഇവിടെ അടുത്താവർക്ക് ഹസ്ബന്റിന്റെ വീട്ടിന്ന് ഞങ്ങള്. മാറിയതാ വർക്ക് ചെയ്യുന്ന അടുത്തോട്ട് ഞങ്ങള് മാറി താമസിക്കുന്നതാ.
ആണല്ലേ അങ്ങനെ വീട് വെച്ചിട്ട് മാറിയതാണോ?
അല്ല അല്ല ഞങ്ങള് അല്ലാതെ റെന്റിന് മാറിയതാ.
അങ്ങനെയല്ലേ ആ അതായിരിക്കും പോവാനും വരാനു ഒക്കെ അതായിരിക്കും എളുപ്പം അല്ലേ
ആഹ് അതെ കൊറച്ച് സമാധാനത്തിനും
അവിടെ ഹസ്ബന്റിന്റെ വീട്ടിൽ തന്നെ നിൽക്കണ്ടേ
ആഹ് അവിടെ നിക്കണം പിന്നെ എല്ലാ കാര്യത്തിനും നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്.
അതെ അറിയാ മനസ്സിലായി ഉം എന്റെ വീട്ടിലങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ. അങ്ങനല്ലാ സിസ്റ്റം കല്യാണം കഴിച്ച് കൊണ്ടൊയാലും സ്വന്തം വീട്ടിൽ നിക്കാം അതെ
അതു കൊണ്ട് കുഴപ്പല്ല സന്തോഷം.
അവിടെ എന്റെ ഹസ്ബൻഡിന്റെ നാട്ടില് ആ സിസ്റ്റ അല്ലാട്ടോ അവിടുത്തെ സിസ്റ്റാണ് പക്ഷെ ഞങ്ങളിവിടെ നിക്കലൊന്നുംല്ല പോവലും വരലും ഒക്കെയാണ് ഹസ്ബൻ്റ് നാട്ടിൽ തന്നെ ജോലി ആയതു കൊണ്ട് അവിടെ ജോലിയുള്ള സമയത്ത് അവിടെ നിക്കും ജോലി ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വരും. ഇവിടെ നിക്കും അങ്ങനെയൊക്കെയാണ് പിന്ന ഇപ്പോ എനിക്ക് ട്രാവലിംഗ പറ്റൂലല്ലോ ന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ആക്കിയതാണ്.
ആ നല്ല കാര്യം ഉഈ കുഞ്ഞു സുഖായിട്ട് ഇരിക്കുന്നോ?
ആ ഇരിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല. ശരി ആ ഫിഫ്ത് അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിലേ അനോമലി അത് കഴിഞ്ഞു ആഹ്
പിന്നെ തൂക്കൊക്കെ കറക്റ്റ് ഉണ്ടന്ന് പറഞ്ഞോ നോക്കീട്ട്.
ഉണ്ടെന്നാ പറഞ്ഞത് ഇനിയിപ്പ അറാഞ്ഞുടാ ഇനിയിപ്പ ഉണ്ടല്ലോ സ്കാനിങ് ഗ്രോക്ക് സ്കാനിങ് വരാനുണ്ടല്ലോ ഏഴാം മാസത്തില് അങ്ങനെയൊക്കെ ഇണ്ടായതു കൊണ്ട് ഉം ഏഴുമാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അതെ ആ ഇരുപത്തെട്ട് വീക്സ് തൊട്ട് മുപ്പത്തിരണ്ട്
ഉ
ഡേറ്റ് ഒക്ടോബറിലാ വരുന്നെ ഒക്ടോബർ പതിനെട്ട് ആ ഒരു റേഞ്ച് ഉം പിന്നെന്തൊക്കെ
ഇവിടെ ഉം ആ മഴ ഇവിടെ ഇല്ലാട്ടോ രണ്ടേസായിട്ട് ഇവിടെ മഴയില്ല അവിടെ മഴയുണ്ടോ
ആണോ ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴയാരുന്നു ഇന്നലെ കാറ്റും മഴയൊക്കെ ആയിട്ട് ആ ആണോ ആഹ് ഇപ്പൊ ഇല്ല ഇപ്പൊ ഇവിടെ വെയിലാണ് അതെ നമുക്ക് ഉം അതെ അതെ ആ രണ്ടു ദിവസം ഇവിടെയും കുറവായിരുന്നു എന്നാലും മഴയുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പൊടിഞ്ഞോണ്ടൊക്കെ ഇണ്ട് ഉം അതിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നല്ല മഴയാരുന്നു പുറത്തിറങ്ങാനേ പറ്റ രണ്ട് മിനിറ്റ് രണ്ടു മിനിറ്റ് കൂടുമ്പോ നല്ല മഴ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസായിട്ട് വെയിലുണ്ട് എന്നാലും മഴയുണ്ട് മഴക്കാലാണല്ലോ അപ്പൊ പിന്നെ ഇണ്ടാവല്ലോ ഉം
ആ മഴ പണ്ട് കിട്ടുന്ന അതെ അതെ കുപ്പീന്റെ കൂടെ ഇതും എല്ലാം അങ്ങോട്ട് നടന്നു പോകുന്നു
ആഹ് അതെ അതെങ്കില് സ്വന്തം മാത്രാ ക്കാൻ പറ്റൂലല്ലോ ഹൗസ് വൈഫ്ന്ന് പറഞ്ഞാൽ മതിയോ നല്ല പണിയല്ലേ നമ്മുടെ ഇത് നമ്മുക്കെല്ല അറിയുള്ളൂ ഉം ചെലോലക്കെ ചോദിക്കും വെറുതെ ഇരിക്കാണോ വീട്ടില് അപ്പൊ ദേഷ്യം വരും എനിക്ക് വെറുതെരിക്ക ചെയ്യണ്ട് അത് അങ്ങനെ ചോദിക്കോർ വർക്കൊന്നും ചെയ്യുന്നില്ലേ വെറുതെയിരിക്കാണോ വീട്ടിലെന്ന് ചോദിക്കും അത്
ഹൗസ് വൈഫ് പിന്നെ ചുമ്മ കൈയ്യും കാലും നീട്ടി കട്ടിലേൽ ഇരിക്കാണല്ലോ
ഇരിക്കല്ലല്ലോ ഉം അവർക്ക് ഒരു വർക്കിന് പോയിക്കഴിഞ്ഞാൽ അവർക്ക്
പറയും ഉം വേറെ കാര്യയൊന്നും നോക്കണ്ടല്ലോ വീട്ടിലെ കാര്യം നോക്കിയാ
ആഹ് അപ്പൊ ഞാനും പറയാ പറയാറുണ്ട് അങ്ങോട്ട് അപ്പൊ പറയും ഇങ്ങനെ ചെയ ഇതും അങ്ങനെ ചെയ്തു കുട്ടികളെ നോക്കണം എല്ലാവർക്കും രോരോ ബുദ്ധിമുട്ടുകളല്ലേ നമുക്ക് പിന്നെ കുട്ടികളായി അതുകൊണ്ട് ആഹ് എല്ലാവർക്കും അതാ
കുട്ടികളായി കഴിയുമ്പോ ഹസ്ബന്റിന്നോട് ഒന്ന് നോക്കി നോക്കാൻ പറയണം അപ്പൊ അറിയാൻ പറ്റും അവര് അവരതെല്ലാം നിസാരമായി എടുക്കുന്ന ചുമ്മാ കുട്ടികളിയാണല്ലോ കുഞ്ഞുങ്ങള ഇങ്ങനെ നമ്മള് നോക്കുന്നന്ന് തന്നെ നോ ഇരിക്കല്ല
കുട്ടികളെ ബാക്കിൽ തന്നെ വേണല്ലോ ചെറിയ കുട്ടിയക്കെ ക്കാവുമ്പോ അവര് കണ്ണ് തെറ്റിയാ പോയി കഴിഞ്ഞാല് ആഹ കുട്ടികള് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ ഫുഡിന്റെ കാര്യങ്ങള്
അസുഖം വന്നു കഴിഞ്ഞാ പിന്നെ നമ്മള് നോക്കേണ്ട കാര്യേല്ല നമ്മള് പ പകുതി നമ്മൾ അങ്ങനെ പോവും എനിക്കിങ്ങനെ പിള്ളേർക്ക് വരുമ്പോ അസുഖം വരാത്തതാ പക്ഷെ ഇത്തവണ പെട്ടുപോയി എല്ലാ തവണയും ഇത്തവണ അങ്ങനെ എനിക്കെല്ലാം കിട്ടുന്നുണ്ട് പുറകെ പുറകെ പിള്ളേർക്ക് വരുന്നതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് പനി വന്ന പനി ചുമ വന്ന ചുമ
തന്നെയാണ് അത് പെട്ടെന്ന് മാറിക്കോളും എല്ലാരും ഓനെ പറയന്ണ്ട് പനിയാണ് അങ്ങനെണ്ന്ന് ആഹ്
പനിയില്ല ചുമയും ജലദോഷവും ഒക്കെ ആയിരുന്നു അതോണ്ട്
ആഹ് അത് രണ്ടും വന്നാല് പോവാന് ആഹ് പണിയാണ് ചൊ എനിക്ക് ക്ക് ചൊമ വന്നാല് ഒരു രണ്ടാഴ്ചയോളം ഉണ്ടാവും അത് മാറത്തേ ഇല്ല ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് മരുന്ന് കുടിക്കണം ഒരാള് ഒരു ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടി
കഴിക്കലില്ല പറ്റേ കൈവിട്ടാല് എന്തേലും ചെയ്യലുള്ളൂ ൻക്കി മരുന്നിനോട് ഭയങ്കര ഇഷ്ടക്കുറവായോണ്ട്
അത് അങ്ങനെ തന്നെ വേണ്ടത് നല്ലതല്ല ശരിക്കും ഇംഗ്ലീഷ് മരുന്ന് നമ്മുടെ തടിക്ക് നല്ലതല്ല
അതെ ഞാന് അപ്പയും തീരെ പറ്റെ വയ്യാതെ വന്നപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചില്ല ഞാനപ്പം ഹോമിയോ ഇപ്പ എടുത്തേക്കുന്നെ അങ്ങനെ കഴിക്കലില്ല ഞാൻ ഹോമിയോ
ക്കുന്ന അലർജിക്കൊക്കെ ആഹ് ഇൻക്കിലർ യി എങ്ങപോയ
നമക്ക് എന്തേലും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കി ഹോമിയോ ആണെങ്കി അത്രയും ബുദ്ധിമുട്ടില്ല ഇംഗ്ലീഷ് മരുന്ന് നമ്മള് കഴിച്ചു കഴി ല്ലെങ്കി പറ്റേ ബോധം കെട് പോവും കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല ഒരു ദിവസം ഇതുപോലെ ആഹ് ഒന്നും പറയണ്ട ഡോസ് എനിക്ക് അ വന്ന് കഴിഞ്ഞാ ഞാൻ എന്തോ മരുന്നടിച്ചു കിടക്കുന്ന പോലെ കെടക്കും
ഈ അലർജിക്ക് ഒരു ചെറിയൊരു ഗുളിക കിട്ടാനുണ്ട് അത് കഴിച്ച കഴിഞ്ഞാ പിന്നെ ഒരു ഒറക് ക്കാണ് ഒരു ക്ഷീണം അങ്ങനെക്കെണ്
ഒറക്കം വന്ന നമ്മക്ക് നമ്മളെ തന്നെ കണ്ട്രോൾ കിട്ടില്ല ചെലപ്പം ദേഷ്യം വന്ന് പോകും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ് വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ നോക്കണം നമക്ക് നമ്മടെ കാര്യം നോക്കണം അതുകൊണ്ട് വേഗം മര് മേടിക്കാനൊന്നും നിന്നില്ല ഇത്തവണ ഇത്തവണയല്ല എല്ലാതവണയും പിന്നെ മരുന്ന് മേടിക്കലില്ല ഇത്തവണ പറ്റേ കൈ വിട്ടിട്ട് ഞാൻ അങ്ങനെ പോയി ഹോമിയോ മേടിച്ചത്
ആണോ എനിക്കിപ്പം ഒന്ന് ഴിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം പ്രഗ്നന്റ് അല്ലെ അപ്പ ഞാന് ഹോമിയോ എടുത്തിട്ടില്ല അതുകൊണ്ട് അതെ അതോണ്ട് ഞാൻ പിന്നെ ഹോമിയോ എട് കിട്ടില്ല ഈ പ്രാവശ്യം ഹോമിയോ എടുത്താലും വല്യ കുഴപ്പങ്ങളില്ല എന്നാലും
അങ്ങനെയ ഡോക്ടർ പറഞ്ഞത് ഹ് ഹ
പറ്റെ പനി അങ്ങനെ സഹി ക്കാൻ പറ്റാതെ വരുമ്പോ മാത്ര എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോ ഒന്നും ഒരു കുഴപ്പും ഇല്ലായിരുന്നു ലാസ്റ്റ് ഒരു ഇൻഫെക്ഷൻ വന്ന് യൂറിൻ ഇൻഫെക്ഷൻ വന്ന് ൻക്ക് ഒരു ആന്റിബയോട്ടിക് എടുക്കണ്ടി വന്ന് അന്ന് ഞാൻ കൊറെ ടെൻഷ് നായിട്ട് തന്നത് എടുത്തത് തന്നെ ഏ ഡോക്ടർ പിന്നെ പറഞ്ഞൊണ്ട് അങ്ങനെ എട്ത്ത്
അപ്പൊ ആ ഇഞ്ചക്ഷൻ എടുക്കും ചെലവര് ഇൻഫെക്ഷൻ ഇത് മാറാന് ചെലര് അങ്ങനെ ചെയ്യലുണ്ട് ചെല ഡോക്ടേഴസ്
ആ ഇഞ്ചക്ഷൻ പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടന്ന് എടുക്കാൻ പറ്റില്ല ഈ ഇങ്ങനെ ഇരിക്കുമ്പത്തേക്കും ആഹ്
ചെലപ്പോ ചെലെ ആൾക്ക് വെറയ ലും പനിയൊക്കെ വന്നിട്ട് അങ്ങനെ അങ്ങനെ ആവലുണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇണ്ടായി എനിക് ന്നിട്ട് ഗ്ലൂക്കോസില് താ ഇഞ്ചക്ഷൻ ഇട്ടതാണ് അന്നൊരു സമയത്ത് എനിക്കങ്ങനെ പെ പൊറത് ങ്ങനെ കാണാനില്ല ഇൻഫെക്ഷൻ ഉള്ളത് ഞാൻ വീട്ടില് പറഞ്ഞതും ഇല്ല പക്ഷെ നല്ല ഇൻഫെക്ഷൻ ആയി പെട്ടെന്ന് രാവിലെ എണീക്കുമ്പഴത്തേക്കും ഭയങ്കര പനി പനിന്ന് പർഞ്ഞാല് എനിക് ഞാൻ കെടന്ന് വെർക്കാണ് പനിച്ചിട്ട് എവ് ആരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഒന്നും നില്ല പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത് മനസില അപ്പൊ ഞാനിങ്ങനെ ഞ്ഞു ഇൻക്കയ്ന് ഇൻഫെക്ഷൻ ഇണ്ട് അതിന്റതായിരി ക്കും അത് ഞാന് മുൻപ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ ചെലോർ ക്ക് ഇങ്ങനെ പനി വരും പനി ചെല ചെലയാൾക്ക് പുറത്ത് കാണില്ല പനി ഉള്ളിൽ ഇണ്ടാവും പനി അതിങ്ങനെ വെറലായിട്ട് വരുന്നൊക്കെ പറഞ്ഞ് ട്ട് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോ നല്ലോണം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് നല്ലോണ്ണം ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ അവിട്ന്നെ ട്രിപ്പ് ഇട്ട് കേടന്നു അതുകൊണ്ട് ഇൻജ കേറ്റിട്ട് പെട്ടന്ന് കൊറഞ്ഞ് കിട്ടി
അതെല്ലേ എനിക്കി ഹോ ഹോസ്പിറ്റലിൽ കെടക്കുന്നത് അങ്ങനെ സ്ഥിരമുള്ള പരിപാടിയല്ലായാർന്നു ആകെ ആദ്യായിട്ട് കെടക്കുന്നത് മൂത്തയാൾടെ ഡെലിവറിക്ക് വേണ്ടിയാണ് ആദ്യാട്ട് അഡ്മിറ്റ് ആവണ തന്നെ അല്ലാതെ ഒരു കാര്യ ത്തിനും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ടി വന്നട്ടില്ല
ആ നല്ലതാണ് നമ്മടെ ആരോഗ്യത്തിനും ഉം
അതെ ആ അഡ്മിറ്റ് ആകല് ഒന്നൊന്നര അഡ്മിറ്റ് ആകലായിരുന്നു ആ കോവിഡിൻ്റെ ടൈമിലാർന്നു ഒരു പത്തിരുപത് ദിവസം ഇരു ത്തിമൂന്ന് ദിവസം പക്ഷേ ഞാനവടെ ഹോസ്പിറ്റലങ്ങ് കെടന്നു
അതെന്തേ ഓ
അത് അന്ന് അവര് വിടിലില്ലല്ലോ ഉം അവര് ഉം മെഡിക്കൽ കോളേജിലൊക്കെ ആവുമ്പോഴത്തേക്ക് അവര് വിടില്ലല്ലോ അവര് നമ്മടെ പോകാനേ പറയുള്ളൂ അവടെ ഒട്ടും വിടില്ല അവര്
അതെ
അവര് സമ്മതിക്കില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളോട് നമ്മടെ റിസ്കി പോവാൻ പറയും ഇച്ചിരി ദൂരം ഒള്ളത് കൊണ്ട് ഒട്ടും വിട്ടില്ല അവര്
ആ അങ്ങനെ ആ സമയത്താണെങ്ങി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടി തും വരോന്നുള്ള പേടിയൊക്കെ നമ്മക്ക് ഇണ്ടാവും
ഇച്ച് പോണന്നോക്കെ പറഞ്ഞപ്പോ പിന്നെ, രണ്ടും കൽപ്പിച്ച് അവടെ കെടന്ന് അത്രേം ദിവസം മ മാസ്കും വെച്ചും അവ്ടെ കെടന്ന് ഇര് ഇരുപതാം തീയതി ഡെലിവെറിയും കഴിഞ്ഞ് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി വീട്ടിലോട്ടും വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസെം കുട്ട്യാളേം മറ്റേ ആളെം കൊണ്ട് തന്നെ ആശുപത്രിക്ക് പോകേണ്ടി വന്ന്
ഓഹ്
കുട്ടി കുടിക്കിന്നില്ല കുടിക്കാതെ വന്നിട്ട് പിന്നെ നമ്മള് അങ്ങനെ ഒരു ഓട്ടം. ഇയാള് കുടിക്കാതെന്നിട്ട് എന്ത് കൊടുക്കും ഇയാള് എന്തൊര് കരച്ചില് ഭയങ്കര കര
അത് ചെലെ ഡോക്ട്ടേഴ്സ് മറ്റേ ഇത് തരും എന്താ ഒരു പൊടിയില്ലേ അത്! തരുന്ന് തോൻറ്രുന്നു ചെലര് തരൂല
ആ ഗവൺമെന്റ് ഹോസ്പിറ്റല് കൂടുതല് അവര് തരത്തില്ല
ഉം അതെ അവര് പറയും ബ്രസ്റ്റ് ഫീ ഫീഡ് മാത്രേ ചെയ്യാൻ പാടുള്ളൂ ബ്രസ്റ്റ് ഫ്രീഡാണ് ചെയ്യേണ്ടത്. മൂന്ന് മാസം വരെ എന്നൊ ഒക്കെ പറയാ.
അന്നാ അങ്ങനെ സംഭവിച്ചിട്ട് അതെ ഇയാള് കുടി ക്കാതെ വയ്യാ എനിക്ക് ഇതിന്റെ ഇൻഫെക്ഷൻ സ്റ്റിച്ചിന്റെ ഇൻഫെക്ഷൻ അല്ലാതെ ഏഹ് പാല് തിങ്ങി നിന്നിട്ട് അതിന്റേം കൂടെ ആയിട്ട് വേദനേം ഇതും കൂടെ വന്നിട്ട് എന്ത് ചെയ്യണം കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ മൊത്തത്തിൽ വെട്ടി വേർക്കോം ഒന്ന് വീഴോം ചെയ്ത് വിഴോം മീൻസ് പയ്യേ തലകറങ്ങി ഇരുന്ന പോലെയായി പോയി മൊത്തത്തിൽ വെട്ടി വേർത്തപ്പോ എല്ലാരും പേടിച്ചു പോയി പിന്നെ ആ രാത്രിക്ക് എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി കൊഴപ്പൊന്നും ഇല്ലായാർന്നു അതിന്റെ ഇൻഫെക്ഷൻ ആയേന്റെ ഒരു ചെറിയൊരു ആഹ് ഇപ്പൊക്കേ കൊഴപ്പൊന്നുല്യാ
ഉം ഉം ആഹ് ഇന്നാ ഓക്കെ അപ്പോ കോളായല്ലോ ഉം ആ ശരി